കേക്കാവോ ഹലോ ആ കേക്ക കേക്ക ആ എനിക്കും കേൾക്ക എ എന് എന് ഫുഡ് കഴിച്ചായിരുന്നോ
ഫുഡ് കഴിച്ചു
ആ അതെ ആ ഞാൻ ഞാനിപ്പ കഴിച്ചതേ ഉള്ളൂ കഴിച്ചിട്ട് എണീക്ക് പടും വിളിച്ചാ ആ എന്താ വർ വർക്ക് ചെയ്യുന്നുണ്ട്
ഉം വർക്കെയ പഠിക്കുവാണ്
ചെയ്യുന്നുണ്ട്
ആഹാ എന്തിന്റെയാ പെ
എ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുന്നു
എം ബി എയാ
അതെ അതെ
ഓ
അങ്ങനെ ഞാൻ ഞാനും ബി എ സെക്കൻഡ് ഇയർ ഇപ്പൊ ഡ്രോപ്പ് ആക്കി.
ഏ അതെ ഞാൻ മാരീഡാ അപ്പൊ. പോ പ്രെഗ്നന്റ് ആയായിരുന്നു. ബി എ സെക്കൻഡ് ഇയർ ആയപ്പോ.
ബി എ സെക്കൻ് ഇയർ ആയപ്പോ
ആ പ്രഗ്നന്റ് ആയി അപ്പൊ എനിക്ക്ങ്ങനെ ഡ്രോപ്പ് ആക്കേണ്ടി വന്നു.
ശരി ശരി ഇനിയും കണ്ടിന്യൂ ചെയ്യത്തില്ലേ?
ആ ഇനി കൺ കുഞ്ഞിനെ ആറു മാസം ആയിട്ടേള്ളു. കണ്ടിന്യൂ ചെയ്യണം ഞാന് അത് അപ്പോ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയായിരുന്നേ. അപ്പോഴേ ഞാൻ എടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോ എന്റെറെ ഒരു മാഷിനെ കണ്ടായിരുന്നു. ഇങ്ങനെ ആ പഠിപ്പിക്കുന്നെ
കേക്കുന്നുണ്ടോ ഹലോ?
ഉണ്ടൊണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ.
ആ അപ്പോഴേ അദ്ദേഹം പറഞ്ഞു കൊഴപ്പോല്ല എക്സാം എഴുതിക്കോ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് എഴുതിയാൽ മതിന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫാസ്റ്റ് റ്റിയർ എക്സാമും ഏതാണ്ട് ഇതൊക്കെ പോലെ എഴുതാൻ പറ്റാണ്ടായി. ഇതുപോലെ ആ ടൈമില് എനിക്ക് നാട്ടിലായിരുന്നു. ഞാൻ എന്റെ ഇവിടെയല്ലായിരുന്നു. നാട്ടിലായിരുന്നു. എൻ്റെ നാട്ടിലായിരുന്നു.
ഓക്കേ
അപ്പൊ ആ ടൈമിൽ എനിക്ക് എുതാൻ കിട്ടില്ല അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ പോയന് ശേഷ എക് സാമി ഡൈറ്റ് ഇട്ടതിന്എനിക് പെട്ടെന്ന് വാ വരാനും കഴില്ല അങ്ങനെ അപ്പോ ആ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതാന്ന് കരുതിയിട്ടായിരുന്നു. അപ്പഴേ എല്ലാം ആക്കി വച്ചി ട്ട് ഞാനൊന്ന് അക്ഷയ സെന്ററിൽ പോയപ്പോ അവര് എന്തോ ഒരു നമ്പര് വേണോന്ന് പറ ഞ്ഞു എന്തോ ഒരു നമ്പര്. അത് യൂണിവേഴ്സിറ്റിയിൽ പോയാലേ കിട്ടത്തുള്ളൂന്ന്. അവിടെ ചെന്നപ്പോ പറയാ കോഴ്സ് ക്യാൻസൽ ആയിന്. ഞാന് ഞാൻനി ഇ കണ്ടിനുചൊയൻ പറ്റിയില്ല ഞാൻ ഒരുപാട് നോട്ടൊക്കെ കുത്തിയിരുന്ന് എഴുതി എടുത്തത. നോട്ടും എല്ലാം ചെയ്ത് എഴുതി എല്ലാം എടുത്ത്. അയക്കിയപ്പോഴത്തേക്കു. ഇങ്ങനെ
ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഓൺലൈനിൽ പഠിക്കത്തില്ലേ.
ഞാൻ നോക്കു ഇനി എന്തേലും ഇഗ്നു പോലത്തെ എന്തേലും.
പഠിച്ച നേട്ടം കോഴ്സ് കപ്ലീറ്റ് ചെയ്യ പാടില്ല
കേട്ടില്ല
പഠിച്ചാൽ മതി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം
ആ ഇഗ്ലു നല്ല ആഹ അതെ ഇഗ്നോനല്ലതാന്ന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. ഓ പഠിച്ച ഇറങ്ങിയ ആൾക്കാര് തന്നെ അതിൽന്ന് കുറ പേര് നല്ല ഹേ ഉണ്ട് അപ്പൊ ഞാനും വിചാരിച്ചു ആദ്യം എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. എന്തേലും ഉടായ്പായിരിക്കുവോ പിന്നെ എക്സാം ഒക്കെ കറക്റ്റ് ടൈമിൽ നടതോ? നോട്ട്സ് ഒ ക്കെ തരു അതുപോലെ ബുക്കൊക്കെ കറക്റ്റ് സമയത്തി കിട്ടുവോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഒരുപാട് പേര് പറഞ്ഞു. ഇല്ല കൊഴപ്പൊന്നുല്ല. നല്ലയാന്ന് പറഞ്ഞു.
കുഴപ്പമൊന്നുല്ല എന്റെ ഫ്രണ്ട്സ് പഠിച്ചവരൊക്കെ ഉണ്ട്. അവരെല്ലാം. ആഹ നല്ലന്നാ പറഞ്ഞേ.
ആഹ് ആ.. എം ബി എങ്ങനെയുണ്ട് എന്തോ?
നിക്ക് നല്ല പാടുണ്ട്.
ആണല്ലേ ആഹ്. എം ബി എങ്ങനെയാ? ഇങ്ങനെ കോഴ്സ് ഇങ്ങനെ നമ്മളിപ്പോ ബി എ പോലെ ഓരോ സബ്ജക്ട് സെലക്ട് ചെയ്ത് പഠിക്കുന്നുന്നതാ?
ആഹ് ഞാനിപ്പോ എംബി എ പഠിക്കുന്ന എം ബി എ ടൂർസർകൂലാറ..
ടൂൾസ്
ടൂറിസം ആൻഡ് ട്രാവൽ.
ടൂറിസം ആൻഡ് ട്രാവൽ അല്ലേ ആ ഞാൻ കേട്ട്
ആഹ്.
ൾസ് ന്ന ഞാൻ കേട്ട അതാ ചേയിച്ചേ ആഹ് ടൂർ സം ട്രാവൽ ഓഹ് അത് നല്ല നല്ലതല്ലേ?
പ്രോജക്ടും കാര്യങ്ങളുംല്ലാം ഒണ്ട്.
കൊറെ കറങ്ങല്ലേ?
ആഹ് അങ്ങനെ ഇല്ല ഞാനിപ്പോ ഒൺലൈന മണി ഫ്.. മണിപ്പാൽ യൂണിവേഴ്സിറ്റില്ലേ പഠിക്കുന്നേ?
ഓഹ് അപ്പൊ ആ ഇങ്ങനെ ആ.. ഓൺലൈൻ ആയിട്ടാ പഠിക്കുന്നേ?
ആഹ് അതെ അതെ.
ആഹ്.
പക്ഷെ പാട ഇ ഓൺലൈനായിട്ട് പഠടുത്തന്ന് പറഞ്ഞാ ഗ് നോയിൽവല്ല്യാ.. ല്ലേ ഈ യൂണിവേഴ്‌സിറ്റിക്ക് അത്യാവശ്യം നല്ല വാല്യൂഷൻ ഉള്ളത ഇപ്പം ഉം പ്രോജക്ടുകളും കാര്യങ്ങളും നല്ല ടഫാണ് എക്സാം ടഫാണ്. സിലബസും ടഫ് ആണ് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം-
ഉം.. ഹാർട്വൊയി ആഹ് ഹാർഡ് വർക്ക് ചെയ്യണ നമ്മക്ക് പിന്നൊരു ബെനിഫിറ്റുല്ലല്ലോ?
ആഹ് ഈ യൂണിവേഴ്സ് മണപ്പാലിലൊക്കെ പഠിക്കുവാണെങ്കി നല്ല വാല്യുവേഷൻ ഉണ്ട് നമ്മളെ ഉം. ആഹ് റാങ്കിങ് പത്താം സ്ഥാനോ? പതിനൊന്നാം സ്ഥാനോ ങ്ങാണ്ട.
ഓഹ്.
അതുപോലെ ഓഹ് ഒ വാല്യുണ്ട്.
ഏഹ് അപ്പൊ അഡ്മിഷൻ ഒക്കെ എങ്ങനെയായിരുന്നു അതും ഓൺലൈനിലായിരുന്നൊ അതോ? അവിടെ പോയിട്ട് അഡ്മിഷൻ എടുത്തതായിരുന്നൊ?
ഇല്ലില്ല ഇതെല്ലാം ഓൺലൈനിൽ നമുക്ക് എടുക്കാൻ പറ്റും.
ഓഹ് അതിന് ഏഹ് ഏഹ് പെർസെന്റേജും കാര്യങ്ങളൊക്കെ നോക്കും നമുക്ക് നേര
ഡിഗ്രിക്കും പ്ലസ് ടുവിനും പത്താം ക്ലാസിലും എഴുപത്തഞ്ച് ശതമാനത്തിൽ മാർക്ക്‌ വേണം.
എഴുവത് എഴുവത്തയഞ്ച് ശതമാനം വേണം
ആഹ്.
ഓഹ് അത്രെം
ആഹ് രു യൂണിവേഴ്സിറ്റിടെ അങ്ങനെയാണ് അപ്പം രണ്ട് ലക്ഷം രൂപ അടുത്തവരിക്കും എം ബി എ പഠിച്ച് തീരാൻ.
ഓഹ് അത്രയാവും? എത്ര വർഷത്തെ കോഴ്സ?
രണ്ട് വർഷം.
രണ്ട് വർഷംആഹ് അപ്പി
ഞാൻ ബികോം ആ ഡിഗ്രി പഠിച്ചേ
ആഹ്. ഞാനോ ആഹ് ആഹ് ഓഹ് അങ്ങനെ ആഹ് ആഹ് അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്ന്
കോമേഴ്‌സ്
ഓഹ് ആഹ്
അത് ഞാന്ഈ കോഴ്സ് എടുത്തെ
കേട്ടില്ല
അത് കഴിഞ്ഞാണ് ഞാൻ
ആഹ് ആഹ്
കൊച്ച് വഴക്കാളിയാണോ
അവൻ ഏഹ് അവന് ഒറക്കായിരുന്നേ അപ്പൊ ഞാൻ നേരത്തെ ഒരു കോള് വിളിച്ചിട്ട് അയിലൊരു ഹലോ പറങ്ങപ്പോഴത്തി ഇവൻ തല പൊക്കിട്ട് എന്നെ നോക്കി കിടന്ന് ചിരിക്കുന്നുണ്ട് അപ്പ അവൻ വിചാരിച്ച് അവന്റെടു ത്തായിരിക്കും ഹലോ പറഞ്ഞെന്ന്
ആഹ് ആഹ് ഹസ്
എന്റെ കയ്യിൽ ഹസ്ബന്റെ ഡ്രൈവറാ അപ്പൊ ഉണ്ട് ഇവിടുണ്ട് വീട്ടിലുണ്ട്
ശരി ശരി
ആഹ് അങ്ങനെ അ പിന്നെന്തുവാ
ഹസ്ബന്റിനോട് എന്തെലൊക്കെടുത്തിരുന്ന് പഠിക്കാൻ പറ
ആരെടുത്ത്
ഹസ്ബന്റിനോട്
ആഹ്
എന്തേലൊക്കെ ഡിഗ്രി എടുതെയ്യാൻ പറ
ഡിഗ്രി ചെയ്തതാ ആഹ് പിന്നെ ഡിഗ്രി ആ ചെയ്തിട്ട് പിന്നെ അത് ഡ്രോപ്പോട്ടാക്കിയതാ എന്തോ ലിസ്റ്റിലൊക്കെണ്ടാ എന്തോ ഇനികം അല്ല ഈ പോലീസിന്റെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നത്
ഉം ഉം
ആയിന് പോയില്ല ഓരൊ അലില്ലാ
തർതരെ താല്പര്യല്ലേ
ആഹ ഇ ത്തിപ്പ അന്നേരം എന്തുവാ ഇങ്ങനെ എന്തോ ട്രെയിനിങ്ങിന്റെ സംമ്പവായിട്ടൊക്കെ മാറിനി ക്കേണ്ടി വന്നായിരുന്നോലു അപ്പൊ അങ്ങനെ മാറിനിക്കാൻ പറ്റ്ണ സാഹചര്യം അല്ലായിരുന്നോണ്ട് പിന്നെ പോയില്ലാന് പിഎസിന്നെ എഴുതി കിട്ടിയതാ
ഓളോട് പോവാൻ പറ
ഇനി പോവാനും പറ്റത്തില്ലല്ലോ പ്പ ഇപ്പോ ഇപ്പോ പ്രായല്ല ഒരുപാടായി
അ ഹ്
ഉം ഇനി മുപ്പത്ത്രണ്ട് വയസ് വരെ പിഎസ്സി എഴുതാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാ കിട്ടത്തില്ലല്ലോ
ആവത്തില്ല
അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പിഎസി എഴുതുന്നുണ്ടപ്പ അതും കണക്കാക്കി ഞാനങ്ങ് പഠിച്ചോളു
പഠിച്ചോട്ടെ
ആഹ് അതന്നെ അതുംകണക്കാകീട്ട് ഞാനങ്ങ് പഠിച്ചോളും വിചാരിച്ച് എന്തോ
ഇനി ഈ ലേഡീസ് ജോലിക്ക് പോയ ആ ബോയ്സ് റസ്റ്റെടുക്കാ
ആഹ് എന്നെ എന്റെടുത്ത് അതാ പറയുന്നേ നീ പണിക്കോയിട്ട് എനിക്ക് ചെലവിനന്നാതീന്
ഞാനും എന്റെ വൈഫിനോട് അതന്നെയാ പറഞ്ഞെ ഇത്രനാള് ബോയ്സല്ലേ ജോലിക്ക് പോയി ഇനിഞാ നങ്ങള് റസ്റ്റ് എടുക്കാ നിങ്ങള് ജോലിക്കുപോ
മേരീഡാണ്
ഉം നാല് മന്തായതേഒള്ളൂ
നാല് ബന്ധോ
നാല് മന്ത് മന്ത്
ഓ നാല് ഓ സോറി ഞാൻ എനിക്കെ ഇങ്ങനെ സൗണ്ട് എടയ്ക്കെടയ്ക്ക് കൊറഞ് കൊറഞ് കേൾക്ക്ണണ്ട് ഓ ന്യൂലി മാരീഡ് കപ്പിളാണല്ലേ ലൗവ് മേരേജാ
ആഹ് അല്ലല്ല അറേഞ്ച്ഡാ
അറേഞ്ച്ഡാ ആഹ് അപ്പൊ നിങ്ങക്ക് നല്ല പ്രായോണ്ട് ഇല്ലാ ഇരുപത്തഞ്ച് ഓക്കെ ഓക്കെ ഇല്ലാ അറേഞ്ച്ടാ
ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി
എനിക്കിപ്പോ ഒന്ന് ഒന്നര ഒന്നര വർഷംകഴിഞ്ഞു
ഓ ശരി ശരി
ഒന്നര വർഷം കഴിഞ്ഞായിരുന്നു
പുള്ളിയെക്കൊണ്ട് ഈ ആപ്പ് പുള്ളിക്കാരുണ്ടാവുമ്പൊള് ഇരുത്ത് പുള്ളിയെകൊണ്ട് ഒരഅഞ്ച് കോള് വിളിച്ചാ അത് അപ്പൊപത്തായില്ലേ
ഏഹ്
പുള്ളിയെ കൊണ്ട് ഈആപ്ലിക്കേഷൻ ഡൗൺലോഡെയ്യിക്കാൻ
ഇല്ല അദ്ദേഹത്തിന് അങ്ങനൊന്നും താല്പര്യംന്നുല്ല എന്റെ അടുത്തറിയും ഫേക്കാന്ന് അങ്ങനൊന്നും ഇല്ല
ഫേക്കൊന്നല്ല
തേക്കൊന്നല്ല എനിക്ക് ട്രസ്റ്റബിളായിട്ട് തോന്നിയെതെഞ്ഞാല് ഇതില് നിക്ക്ന്നെ ഏം പോരോ
അ ഇതിനെപ്പറ്റി മിണ്ടണ്ട ഇതിനെപ്പറ്റി മിണ്ടിയാല് കോള് ക്യാൻസലാ
ആ അങ്ങനെ പിന്നെ എന്തുവാ ആ
മഴയൊണ്ടോ നിങ്ങടെ നാട്ടി
അയ്യോ മഴയേള്ളൂ ഇന്ന്പ്പോ ഒന്ന് കൊറഞ് നിക്ക്ണ് ണ്ടേ മഴയേ ഉള്ളൂ
പനി പകർത്തോ മഴ
ആഹ് ഇന്നിപ്പോ അങ്ങനെ നിക്കണ് ഇന്ന് വല്ല്യ പ്രശ്നല്ലാണ്ട് നിക്കണ് ണ്ട് ഇന്നലെയൊക്കെ താകർത്താണൊക്കെ മഴയായ്രുന്നു
ഇവിടേം തകർത്ത് പെയ്തോണ്ടിരിക്കുന്നു
ഓ ഹസ്ബ അല്ല വൈഫ് എന്താ ചെയ്യുന്നേ ഉം ജോലിയില്ലേ ജോലിക്ക് പി എസ് സി ഓഫീസില് ജോലിക്ക് പോവാണ്
അതെ അതെ ഇതെ പത്ത് മിൻറ്റായി ഇനി ഞാൻ കട്ട് ചെയ്യട്ടെ
ഓക്കെ ഓക്കെ ശരി ഉം
ഇസ്‌കൂൾ ണ്ടടേ